കേട്ടില്ലേ
ആ
ആഹ് ഇയാളുടെ വോയിസ് ആഹ് കേക്കണ്ട് കേക്കണ്ട് ഇയാളുടെ വോയ്സ് ശരിക്കൊരു കുഞ്ഞു കുട്ടികളുടെ പോലത്തെ സൗണ്ട് ട്ടോ. ആഹ് പിന്നെ എന്താണ്? ആഹ് വേറെ എന്തൊക്കെ?
എന്താണ് നല്ല വിശേഷം. പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്യിക്കാം.
ആഹ് ചോയിക്ക് ചോയിക്ക്.
ആഹ് ഞമ്മളെ ഇപ്പത്തെ കാലോ അതുപോലെ കുറച്ച് കുറെ മുമ്പ്. പഴയ കാലഘട്ടോ.
ആഹ്.
സമൂഹത്തില് ഉണ്ടായ ഓരോ മാറ്റങ്ങള് അതുപോലെ ഇന്നത്തെ മാറ്റങ്ങള്. പ്രകൃതി ഓരോ മാറ്റങ്ങളെ കുറിച്ചിട്ട് ഇങ്ങളെ ഒരു ചിന്താഗതി എങ്ങനെയാ? എങ്ങനെയാണ് നിങ്ങക്ക് തോന്നീയിട്ടുള്ളത്.
ഞാൻ പറയട്ടെ എന്റെ ഒരു ഏയ്ജ് വെച്ചിട്ട് എന്റെ ഒരു. ഈ എന്റെ ഏയ്ജ് വെച്ചിട്ട് ഞാനത് അനലൈസ് ചെയ്യാണെങ്കില് ഇപ്പോ നമ്മുടെ. മാരിറ്റൽ പൊസിഷൻ അതായത് നമ്മള് കല്യാണം കഴിക്കുമ്പോഴുള്ള ഡിസിഷൻ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം ഓക്കെ. ഇപ്പോ എന്റെ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞാല് ഞാന് എന്റെ സമയത്ത് കല്യാണം. ഇപ്പൊ എന്റെ വീട്ടിന്ന് പേരൻസ് ഫോഴ്സ് ചെയ്യാ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു. എന്താ പറയാ ഒരു ഡിഗ്രി കഴിയുമ്പോ ഓക്കെ ആഹ് അവള് ടൈം ആയി എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു.
ഉം ഉം.
അപ്പോ എന്റെ ഒരു പഠനം. അതൊരു ജോലിയിലേക്ക് എത്താതെ എന്നാ ഞാൻ എലിജിബിൾ ആണ്. ആഹ് ഒരു രീതിയില് എന്നെ അവര് പഠിപ്പിച്ചിട്ടുണ്ട്. ആഹ് ഹൈ ആഹ് ഒരു ജോലിക്ക് വേണ്ടിട്ട് അവരെന്നെ ആപ്റ്റ് ആക്കിട്ട് പ്രാപ് തിയാക്കിയിട്ടുണ്ട് പക്ഷെ ആഹ് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവിട് ദാ ഒരു ഡിസിഷനെ ഞാനത് അതിനെ ഞാന് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എന്റെ കല്യാണ വിവാഹത്തിന് ഞാൻ ഒരുങ്ങി ഞാൻ ഇപ്പൊ ഒരു കുടുംബിനിയായി എന്തുകൊണ്ടോ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയില്ല പക്ഷെ ഓൺ ദി സെയിം ടൈം ഇപ്പൊ എന്താ നമ്മള് പറയാണെങ്കില്. ഇപ്പത്തെ ഒരു കുട്ടിനോടാണ് ഇപ്പ അത് പറയാണ്‌ന്നുണ്ടെങ്കില് അവളുടെ ഡിസിഷൻ എന്തായിരിക്കും അറിയോ? എനിക്ക് മസ്റ്റ് ബി എനിക്ക് എന്തായാലും ജോലി ചെയ്യണം. ജോലി ചെയ്തതിന് ശേഷം ഇൻഡിപെൻഡ് ആയ ശേഷം മാത്രമാണ് എനിക്ക് വിവാഹം ആഹ് പക്ഷെ അതെ അപ്പൊ ഞങ്ങടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും. ആഹ് ഡിസിഷൻ എടുക്കുന്നതിലാണ് ആഹ് ഒരു തലമുറ പരാജയപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ വേറൊന്നില് ഡിപ്പെൻഡ് വെച്ചാൽ അതൊരു കാലഘട്ടത്തിന്റെ ഒരു പോക്കായിരുന്നു അത്. പ്രവണതയായിരുന്നു അവള് ഫോഴ്സ് ചെയ്യാൻ. അതെ ഫോഴ്സ് ചെയ്യപ്പെട്ടതാണ് അവള് ഡിസിപ്ലിൻഡ് ആണ്. അവള് ഏബിൾ ഏബിളാണ്. എല്ലാം കേപ്പബിൾ ഫോർ എവരിതിങ് എല്ലാത്തിനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് പക്ഷെ ആഹ് ഒരു ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു ഒരു ഫോഴ്സ് നമ്മളറിയാതെ ഉള്ളിൽ നിന്ന് ഉണ്ടായി പോകുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അവൾക്ക് എപ്പോഴും ഒരു ഫാമിലിയുടെ അടുത് ന്നാവാം സമൂഹത്തിന്റെ അടുത്ത് നിന്നാവാം ചില ഒരു പക്ഷെ ഫാമിലിന്ന് ആയിരി ക്കില്ല എന്നിക്ക് ശരിക്കും എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു എന്റേത്. പക്ഷെ ആഹ് ഒരു സമൂഹത്തിന്റെ ഒരു എന്താ പറയാ നോക്കിക്കണല്ന്ന് പറയില്ലേ. അതില് ആഹ് അവൾക്ക് എത്ര വയസ്സായി ആഹ് അവള് അവള് മാരീഡ് ആവാനുള്ള ടൈം ആയി എന്നുണ്ട് പക്ഷെ ഇപ്പോ എത്ര ഏയ്ജിടായാലും അവൾക്ക് ജോലിയാവട്ടെ എന്നുള്ളത്.
ഉം അതിപ്പോ പേരൻസും തന്നെയാ. ഒരുപാട് എജ്യൂക്കേറ്റഡ് ആയി പണ്ടുള്ള പേരൻറ്സ് ആണെന്നുണ്ടെങ്കിലും പോല് പ്പ ഓരോരോ കണ്ടിട്ടും ഓലോരോരോ കാര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ട് ഓൽക്ക് മനസിലായി റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഓരും
ആഹ് അതിന് പക്ഷെ ഞമ്മൾ മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട്. ടോ ഇപ്പോ എന്താ പറയാ ആഹ് എന്റെ സമയത് ത്ത് ഞാന് എന്റെ പോരൻറ്സിന് ഞാൻ ഒരുപാട് അവരുടെ വാക്കുകൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പത്തെ ഞങ്ങൾ മാത്രം മതി അങ്ങനെ ഒരു ടെന്റൻസിയും കാണുന്നുണ്ട് അത് പക്ഷെ ആഹ് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ശരിക്കും നെല്ലും പതിരും വേർതിരിച്ചറിയാനുള്ള സംഭവം ഉണ്ടല്ലോ അതുണ്ടാവും പക്ഷെ രണ്ടും കൂടെ ഉൾക്കൊണ്ട് നമ്മള് അത് സത്യത്തില് തിരിച്ചറിയാൻ ഏതാണ് നല്ലത് തിരിച്ചറിയാം ഒരു പക്ഷേ ചില ഇപ്പൊ നല്ലൊരു അലയൻസ് നമുക്ക് വന്നൂന്ന് വിചാരിക്കാം അത് അവൾടെ ഫാമിലി വരുമ്പോൾ അത് നമ്മുടെ പഠനത്തിനോ നമ്മുടെ ജോലിക്കോ ഒന്നും ഒരു തടസ്സമാവുന്നില്ല. ഓൺ സെയിം ടൈം നമുക്ക് നല്ലൊരു ഒരു അലയൻസ് ആണത് നമ്മടെ വീട്ടി വീട്ടുകാര് കണ്ട് വെച്ചെന്നുണ്ടെങ്കില് അവിടെ ഒരിക്കലും നമ്മൾ നോ പറയേണ്ട കാര്യമില്ല അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം ഇങ്ങനത്തെ ഒരു കാര്യത്തി ല് അപ്പോ എന്റെ ഒരു ത തലമുറുടെ കാര്യം വെച്ച് നോക്കുമ്പോ ഡിസിഷൻ എടുക്കുന്നതിലാണ് അവരുടെ ഒരു പരാജയംമെന്ന്‌ എനിക്ക് തോനൂന്നൂ ട്ടോ എന്നെ കൺസിഡർ ചെയ്ത കേട്ടോ ഞാൻ പറയണത് കാരണം ഞാൻ ഒരിക്ക ഒരിക്കലും എനിക്ക് ഫർദർ സ്റ്റഡി അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോണന്നു പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല നേരെ മറിച്ച് ഞാന് ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് എന്തായാലും ജോലിക്ക് പോണം അല്ലാണ്ട് ഞാൻ എന്റെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഉറ ഉറപ്പായിട്ടും കാരണം ഞാന് എലിജിബിൾ ആയിരുന്നു സ്റ്റഡീസിന്റെ കാര്യത്തില് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് മാ മാത്രമാണ് എന്റെ ഒരു ഡിഫക്ട് ഇപ്പോ എന്റെ മക്ക മക്കള് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഉമ്മച്ചി ജോ പഠിച്ചില്ല എന്തുകൊണ്ട് ഉമ്മച്ചി ജോലിക്ക് പോയില്ല അന്ന് ഇപ്പോ അവര് ചോദിക്കുന്നു ആഹ്
നിക്ക് വേണ്ടതും നമ്മള് പബ്ലിക്കായിട്ട് എല്ലാരും ചെയ്യണ കാര്യങ്ങളൊക്കെഅയിനാണ് ജോലി തന്നെയാണ് എല്ലാർ ക്കും വേണ്ടത് ഇപ്പോ കുട്ടി ഒരു ചെറിയൊരു കുട്ടികളാണെങ്കി പോലും ഇപ്പോ എന്റെ അനിയന് തന്നെ അനിയിങ്ങനെ ചോദിക്കും
എന്തുവാ ആഹാ എട്ടാം ക്ലാസില് ഏഴാം ക്ലാസ് ഇപ്പോ ജസ്റ്റ് പാസ്സ് ആയ എന്റെ മോൻ ഇപ്പം വെക്കേഷൻ ആയിട്ട് അവനൊരോന്ന് സെയില് ചെയ്തിട്ട് ഒരു സെവൻ തൗസൻറ് റുപ്പീസ് ഉണ്ടാക്കി അപ്പോ ഞാൻ ശരിക്കും പ്രൗഡ് ആയി അതിപ്പം ബിസിനസ് ആയാലും എതായാലും നമ്മള് ഫിനാൻഷ്യലി നമ്മള് സ്റ്റേബിൾ ആവുക ഇൻഡിപെൻഡന്റ് ആവുക അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്
ഇങ്ങനെ അങ്ങ് ഇളയതിങ്ങനെ ചോയിക്കും അത് എങ്ങനെയാണ് നിക്ക് എനിക്ക് സ്വന്തായിട്ട് ഉപ്പച്ചിന്റെ പൈസ ഇല്ലാതെ സ്വന്തായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ ഏതാണ് അവൻ നാലാം ക്ലാസ്സിലാ പഠിക്കണത് അപ്പോ അവൻ ആഹ് ഓനെന്നെയോ ഇപ്പത്തന്നെയോ ആഹ് നാലിലായിട്ടേള്ളൂ ഇപ്പ തന്നെ അതാ ചിന്ത എങ്ങനെ പൈസ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാ ക ഓലക്ക് മനസ്സിലായി അതാണ് പണ്ടൊന്നും ഇത് ആലോചി ക്കല്ല ഇതില്ല കപ്പ് ക്യാപബിലിറ്റി കപ്പാസിറ്റി ഇല്ല
എന്റെ ബ്രദറിന്റെ മോന് ഇപ്പം ഏഹ് ഇപ്പോ സെക്കൻഡ് സ്റ്റൻഡേർഡേലിക്ക് ആഹ് അപ്പം തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് ആയി അവൻ ചോദിക്കേണയുണ്ട് അവൻ എന്താ ചോദിക്കാന്നറിയുവോ നെല്ലിക്ക ഉപ്പിലിട്ട് തരുവോ അവിടെ കൊണ്ടു പോയി വി ക്കാനെന്നു പറയുവാ ആന്ന് അയി നിപ്പോ ഇങ്ങനെ എ എല്ലാടത്തും ആഹ് അതും ഒരു ഒരു തരത്തില് പറഞ്ഞ് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരോന്നും കണ്ടിട്ടാണ് അവര് പോയി ഇൻഫ്ലുവൻസ് കിട്ട് കിട്ടണത് അത് ശരിയാ അത് നല്ലൊരു ഇൻഫ്ലുവൻസ് ആണ് അതെ
ഉം ഏതൊരു കാര്യത്തിലുണ്ട് മെറിറ്റുംണ്ട് ഡിമെറി റ്റുണ്ട് ഇപ്പ കുട്ടിയാള് ഇപ്പോ ഒരുപാട് ഫോണിന് അഡിക്റ്റ് ആയിട്ട് കൊറേ കേസാള് വരുന്നുണ്ട് പക്ഷേ അദ്യം തന്നെ ഓല് ഇങ്ങനെക്കെ വാച്ച് ചെയ്യുന്നുണ്ടന്ന്ണ്ടെങ്കില്
അതെ അപ്പ ഫോണും ആഹ് ഫോണ് കൊടുക്കരുതന്ന് പറയുന്ന ഒരു സമൂഹമൊണ്ട് അതായത് ഒരു കൂട്ടം ആൾക്കാര് ഫോൺ കൊടുക്കരുത് പക്ഷേ ഞാന് ഫുള്ളായിട്ട് ഫോൺ കൊടു ക്കരുത് എന്ന് പറയുന്നതിന് ഞാൻ ഒരിക്കലും യോജിക്കില്ല കേട്ടോ കാരണം നമ്മുടെ മക്കള് അല്ലെങ്കിൽ പൊട്ടന്മാരായി പോകുന്ന ഒരു പ്രവണത വരും കാരണം ഒരാള് ഇപ്പോ ഒരു ഒരു എന്തെങ്കിലും പറ്റിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് അവത് അതിനെ പറ്റി അവർക്ക് അവയർനെസ് ഇല്ല ഇപ്പോ നമുക്കറിയാത്ത ഒരു പുതിയ ഒരു ഗെയിമോ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അവയർനസ് ഇല്ലെങ്കി നമുക്ക് അവയർനസില്ലാന്ന്ണ്ടെങ്കില് അതിനെപ്പറ്റി നമുക്കംസാരിക്കാൻ പറ്റില്ലല്ലോ അതെ അഹ് പ്പൊ എന്ത് മേഖലനെപ്പറ്റിയാണെ ങ്കിലും അത് നല്ലതായിക്കൊട്ടെ ചീത്തയായിക്കൊട്ടെ അത് ശരിയാണ് അല്ലെങ്കി തെറ്റ് റ്റാണെന്ന് പറയാന്ള്ള പ്രവണത
ഉം
അവർക്കിണ്ടാവണങ്കില് നമ്മള് സോഷ്യലി കൊറച്ച് എന്ത്പറയാ അവെയർനെസ്സുണ്ടാവണം അതിന് നമ്മള് കൊടുത്തേ പറ്റൂ
ഫുള്ളായിട്ടമ്മള് എതിർക്കാൻ പാടില്ല എല്ല ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടമ്മള് എല്ലാം കൊടുക്കണം ഒന്ന് ഫുള്ളായിട്ട് എ എതിർത്തിട്ട് അത് ചിയ്യരുതെന്ന് കർഷിക്കാൻ പാടി ടില്ല ഒന്ന്ന് അവൾക്ക് കൊടുക്കന പോലെ അതെല്ലാതും അവർക്ക് അവരുടേതായ സമയത്തിങ്ങനെ കൊടുക്ക്ണ്‌ രു ചിട്ട ഒരു ടൈം ഷെഡ്യൂളിലിങ്ങനെ എല്ലാതുങ്ങനെ കൊടുത്താ
ഏഹ് ആതേറ നമ്മുടേതായിട്ടപ്പ നമ്മടെ തമ്മിലുള്ള ഒരു ഏജ് ഗ്യാപ്പ്ണ്ടാവും ആ ഒരു ഇത്‌ തില് ഞാൻ പറയുന്നത് ഇയാൾക്കും മനസ്സിലാണ്ടാവും ഇയാള് പറയുന്നത് എനിക്കും മനസ്സിലാണ്ട് എന്റെ ലോസ് കൊണ്ട് ഏ അല്ല എനിക്ക് സംഭവിച്ചശരിക്കും എന്റെ എക്സ്പീരിയൻസ് വെച്ചെന്നെ ഇക്ക് പറയാൻ പറ്റുവല്ലോ അതാണ് എക്സ്പിരിയൻസ് വെച്ചിട്ടെനിക്ക് പറ പറഞ്ഞതന്നപ്പ ഞാൻ എന്റെ കാര്യം വെച്ച് തന്നപ്പ ഞാനത് പറഞ്ഞ്
ഉം ഉം ഉം അതെ
ഹ് അതുപോലെ കൊറേ നല്ല നല്ല കാര്യങ്ങള്പ്പം ആ ഏമേറ് ഡീമറിട്ട് പറയാണെങ്കിലിണ്ടല്ലോ ഇപ്പം ഗെയിമ് കളിക്കാൻ തൊടങ്ങ്ന്ന ഒരു കുട്ടിയാണെങ്കില്ണ്ടല്ലോ അത് അതീ നിന്ന് അതിനെ ഒന്നും ഒന്ന് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കണെൽ നമുക്കി ത്തിരിപ്പണിയാണ് അത് സ്വന്തം അവര് തീരുമാനിക്കണം ഇതാണ് എന്റെ ടൈം ഇതാണെന്റെ പ്ലേ ടൈം ഇതിനപ്പുറം ഞാൻ കളിക്കില്ല എന്നുള്ളൊരു ഒരു എയിമ് അല്ലെങ്കിയൊരു നിശ്ചയതാ ഓര്ക്ക്ന്ടെങ്ങി ആഹ് റെസ്‌ട്രിക്‌ഷെൻസ് അവര് കൊടുക്കാനെങ്കില് ഏഹ് റെസല് ഒരു റെസ്ട്രിക്റ്റൻഡ് ആവണം കൊറച്ച് എന്റെ എന്റെ ടൈം എന്റെ വാല്യുബ് ബ്ലായിട്ട്ള്ള ടൈം ആണ് ഒരിക്കലും എനിക്കീ ടൈമ് തിരിച്ച് കിട്ടില്ല
പക്ഷെ അവര്ക്ക് ആ ഒരു സ്ക്രീനിങ് ടൈമും ആ ഒരിത് എൻജോയ്മെന്റ് കാണുമ്പോ അവറ് മറക്കാണ് അവരതിൽ ടോട്ടലി അഡിറ്റടാവ്വ്വാണ്
എല്ലത്തിനേക്കാളും അവര് എന്താ പറയാ റ്റും ഒന്ന് രാവിലെ ഉറങ്ങി എണീക്കുമ്പോ ആ മ്മച്ചീ ടാബെവിടെ അല്ലെങ്കി അതെവിടെ എന്നാണ് ഫ്രീ ഫയറ് അങ്ങനെയക്കെയാവുമ്പഴാണ്
അതെ ഫുഡൈയ്ക്കുമ്പോ ഫുഡൈയി ക്കുമ്പോ നമ്മളക്കെ പണ്ട് കാൽത്തെ ഫുഡൈ പ്പം നമ്മള് വീട്ടില് ഒപ്പയിരുന്നിട്ട്
പിന്നേ അങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ ടൈംന്നുള്ളരു ടൈം നമുക്ക്
ആഹ് പ്പതെ ഇപ്പൊ അമ്മള് ഫുഡ് കയിക്കുമ്പോ അതിലൊരു കൂട്ടാനായി ട്ടാണ് ഫോണ് ശരിക്കും ണ്ടെങ്കി ആദ്യം വേണ്ട ചോറ് വളമ്പിയ ആദ്യം വേണ്ടത് ഫോണാണ്
വെറും ചോറ് മാത് റാണ് അവര്ക്ക്‌ കൊടുക്ക്‌ണ്ന്നുണ്ടെങ്കിലും ആഹ് ഒരു ഫോണിന്റെ മുമ്പിലാണെങ്കി അവര് റിയില്ല എന്താ ഞാൻ തിന്ന എഴുതാനാന്ന് പക്ഷെ നമ്മള് ഭക്ഷണം അന്ന് പറയുന്ന സാധനം നമ്മൾ അറിഞ്ഞു കഴിക്കണോന്നാണല് ലൊ ഉപദേശ നിങ്ങളങ്ങനെ ഉപദേശിച്ചു പോവാന്ന് മാത്രം അത് അവരെത്രത്തോളം ചെവി കൊള്ളണന്നില്ല അതെല്ലാ വീട്ടിലുണ്ടാവണരു സംഭവം തന്നെയാണ് അതിന് നമ്മള് തന്നെ ശെരിയാക്കിയെടുക്കാം വേറൊരോപ്ഷനില്ല അതില് എനെന്റെ മോനോട് ഞാൻ പറയും ഫ്രീ
മ്മളന്നെയാണ് പ്പ ഒരു കുട്ടി ഇപ്പൊ ഒരു ഫോണിനോട് ഫസ്റ്റ് ചോദിക്കുന്നു ണ്ടെങ്കിൽ പാരൻസന്നെയാണ് അത് ആയിക്കോട്ടെ ഫസ്റ്റ്മ്മള് സമ്മതിക്കണേ അമ്മള് തന്നെയാണ് പിന്നെ ഓലത് കൂടുതലഡിക്ഷനായിഎടുക്ക് ക്ഷനായി അമ്മക്കന്നെയ അത് ദോഷവായിരുന്നത്
അതെ എല്ലാട്ത്തും മൊത്തത്തില് ആഹ് ഒരു ഇപ്പൊ നമ്മടെ കേരളത്ത്ന്നല്ല എല്ലോട്ത്തും കാ കാൺണ ഒരിതാ. തെന്നെ നമ്മള് കണ്ടില്ലേ ഒരു കുട്ടി വാട്ടർ ടാങ്കിന്റെ മോളിൽ കേറിട്ട് കണ്ട ണ്ടാവും റീൽസിലൊക്കെ ജസ്റ്റ് പ്രീവിയസ് വീക്കിലാണ് സംഭവിക്കുണത് പത്ത് വയസുള്ള കുട്ടിയ ഫോം കൊട്ക്കാത്തെയ്ന് പക്ഷെ അയ്നൊന്നും സംഭവിച്ചില്ല പക്ഷെ എന്നാലങ്ങനൊരു സാഹസത്തിന് ത്തിന് ആഹ് കുട്ടി മുതിർന്ന് എന്നുള്ളതാണ്.
കുട്ടിയളൊക്കെ പ്രായത്തിനൊത്ത്ട്ട്ള്ള വളർച്ചയല്ല അവർക്ക് അവർക്ക്
അതെ അത് ഹും ഉം ആഹ് ന്താ പറയാ ഓക്കെ ട്ടോ ഞാൻ വിളിക്കാട്ടോ ഓക്കെ ആഹ് ശരിന്നാ ഗുഡ് നൈറ്റ്.
ആഹ് ആഹ്